ഹലോ?
ഹലോ ആഹ കേക്കില്ലേ ആ
ചായട്ച്ചോ ചായൊട്ചോയിക്ക
ചായുടി കഴിഞ്ഞിട്ടില്ല ചായണ്ടാക്കിച്ച്ക്ക്ണ് അവുടെ മക്കള് വരട്ടെ ക ടിയൊന്നുല്ല കടി മിച്ചറ്ണ്ടോവ്ടെ മിച്ചറ്ട്ക്കണം വെള്ളരിക്കാണ് വെള്ളരിക്കിണ്ട് മീനും. ഞാന് തേങ്ങ അരച്ച നമ്മള് സാതാ പരിപ്പണ്ടെങ്കി പരിപ്പ് ഇടും.
ആ തേങ്ങ അരച്ച പറ്റി വക്കൂലേ എല്ലാർക്കും.
ഏ ഇവിടെ തേങ്ങരച്ചതാണ് എടുക്ക. നിങ്ങള് തേങ്ങര സ്കൂല്ലേല്ലേ ആഹ്
തേങ്ങരച്ച ഇഷ്ടല്ല.
മറ്റേ എന്താറിയാ ഇവിടെ ഞാന് കോയി എറച്ചി അങ്ങനൊക്കെ വെക്കുമ്പളേ തേങ്ങ അരക്കാതെക്കൊള്ളു.
ഏ
അല്ലാത്തീലൊക്കെ തേങ്ങ .
ഏ അയ് ശെരി ഞാനെയ് പുട്ടുടുമ്പൊ ഏ
വെള്ളരിക്കൊക്കി തേങ്ങരക്കാതെ വെച്ചാ രസണ്ടാവോ?
ഞാൻ
ഇജെങ്ങനെ വെക്കല്.
ഞാന് ചെലപ്പോ ചക്കക്കുരും വെള്ളരി അങ്ങനെ വെക്കും. മഞ്ഞളും മുളകും തക്കാളി ഇട്ടാണ്ട് കടു വറുക്കും രസാണ്.
പച്ചൊളോകൂട്ട്ങ്ങാണ്ട് ക്കല്ലേ മോള് മൊളകുപൊടി ഇടോ?
തുള്ളി മൊളകുംപൊടി ഇടും അങ്ങനെ.
ഏ
പിന്നെ ഞാൻദേമാരി പുട്ട് ആഹ് ച്ച് കൊറച്ച് പോരടി മുക്കി പാരാൻലല്ലോ അവും കുട്ട്യാള് ഇണ്ടാവുമ്പൊ പിന്നെ അൻക്ക് തോനെ വാണ്ടി വരും.
ആ ആഅല്ല അത് ഒരോരുത്തർക്കോരോ ഇഷ്ടാണ്ചെലോൽക്ക് തേങ്ങരച്ച് വല്ല്യ ഇത്ണ്ടാവൂല.
അല്ലെയ് അയിനിപ്പ തേങ്ങ അരച്ച കൊറേ കറി വാണ്ടല്? തേങ്ങരച്ച് പാരണ്ടി വരും ഇത് അർഞ്ഞാ ഇവിടെ കൊറച്ച് കറി മതി.
ന ഇച്ച്ങ്ക് പാണ്ടിക്കാടെയ് ഓല് തേങ്ങര്ക്കും. ഞ്ചപ്പാക്ക് എല്ലത്ത്ക്കും തേങ്ങരക്കണം.
ആ ആ ആ
അപ്പൊ പി പിന്നെ അപ്പങ്ങനെ ശീലായിട്ടെയ്.
ആ ആഹ് അഹ് സെരി ഞാന് പിന്നെ ഇന്ന് പുട്ടുട്ടീനെ. മതീനോ അപ്പൊന്നട്ട് ഞാന് പുട്ടുടുമ്പൊ ഞാന് മിക്സിയിലിട്ട് പു ട്ട് ജ്ജ് പുട്ടുപൊടിയോണ്ട പുട്ടുട.
ചെലപ്പോ വാങ്ങും ചെലപ്പോ അല്ലെങ്കിൽ നമ്മള് സാധാ അരിപ്പൊടി.
അത് ഞാ താട്ടാറിയോ കൊറച്ചേരം കുതിർത്ത്‌വെക്കും.
ഏത് പുട്ടുപൊടിയാ അല്ലേ
ആ നനകാന് ന്നട്ട് പുട്ടുപൊടി ന്നട്ട് പിന്നെ കുതിർത്ത് വെച്ചിട്ട്. അത് ഞാ താട്ടും നല്ലോണ്ട് ഏ
ച്ആ അയിങ്ങോട്ട് ചീർത്ത് വരൂലേ ത് നമ്മള് കൊർ കൊർച്ച് പോ
അത് ഞാൻ ന്താട്ടും നനച്ചാണ്ട് അത് നല്ലോണം ഉതിരുമ്പൊ ഞാൻ മിക്സിലിട്ട് ഒന്നടിച്ചും നല്ലോണൊന്ന് ട്ട് കറുക്കും അപ്പൊ നല്ല നൈസ് പൊടിയാവും ആ പുട്ടോണ്ട് പുട്ടുട്ട എന്തൊ ആ പൊടിയോണ്ട് പുട്ടുട്ട എന്തൊരു സോഫ്റ്റേക്കാരും.
ഏത് ജ് പുട്ടും പൊടിയണോ പറയ്ന്നത് അതോ സാധാ
അരിപ്പൊടിയോണ്ടാണെങ്കിലും ഞാൻ എല്ലാം അരിപ്പൊടിയാണ്ടാവുമ്പ ഞാൻ മെല്ലെ ഒന്ന് കറക്കും അത് കഴിഞ്ഞിട്ട് ഉണ്ട കുത്തോലൊ
ആഹ്
പുട്ടുപൊടി ആവുമ്പോ എത്ര നനച്ചാലും അ തിങ്ങനെ നല്ല ഒലർന്ന് ക്കോ ലൊ ഉതിർന്ന്.
ആ ആ
അപ്പൊ ഈ പുട്ടുപൊടിയി ണ്ടാവുമ്പം ഞാൻ എന്ത് ചെയ്യും ഒറ്റവിസി ഇങ്ങനെ അങ്ങട്ടു ങ്ങട്ടും ഒന്ന് കറക്കും. അപ്പൊ നല്ലണ് പൊടിഞ്ഞണ് കിട്ടും നല്ല സോഫ്റ്റ് ആ പുട്ട് എന്തോരു സോഫ്റ്റേക്കാരും.
ഞാനത് ണ്ടാക്കീട്ടന്നല്ല ഏ ണ്ടാക്കിട്ടില്ല ഞാന് സാധാമ്മളെ പ്പൊടി കുതിർത്ക്കാണ്ട് പക്ഷ് ആഹ് ഞങ്ങ കുമ്പിട്ട
ഏഹ്
ലെ ഇവിടിം പുട്ടാണ്.
ഇന്ന് പുട്ടായപ്പൊ ഓള്പൊ പുട്ട്ന്നാ നോക്കിയപ്പോ പുട്ട് ഭയങ്കര ഒറപ്പ്ന്ന് പറയാ അപ്പ മിക്സി കേട ന്നീ ലേ
ഏഹ്
അപ്പൊ മിക്സി കേട് വരുമ്പോ കേട്ന്നൊക്കെ ഞാൻ അങ്ങനെ പിന്നെ ക്രഷ് എഴുതിയില്ല. പൊടി അടിച്ചിട്ടില്ല അപ്പ ആ പുട്ട ഉറപ്പ്ന്ന്. മറ്റ താ പുട്ട് തൊള്ളിയിട്ടുണ്ട അലിഞ്ഞു പോവും. അങ്ങനെണാ പുട്ട്. ഏ
ആഹ് അഞ്ച പുട്ടുംണ്ട് ബെല
അനക്ക് പുട്ടാ
ആഹ് ഇന്ന് കൂട പുട്ടണേ
ആഹ്
പുട്ട്ക്ക് കടലക്കറിയാ.
അത് ശരി. ഞാൻ പിന്നെ പുട്ടായ പിന്നെ കുഞ്ഞുട്ടിക്ക് ചായ മതി.
ഏ കറിയണ്ടാ
ഏയ് പാല എറന്ന് മുട്ട റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കിന്ന് മുട്ട റോസ്റ്റും പുട്ടും നല്ല രസണല്ലോ.
ഏ ഞാത് വരണ്ടാക്കിട്ടില്ല. ഞങ്ങള് അല്ലെങ്കി ചിക്കൻ കറി.
ക്കണ്ട എല്ലാരസണ്.
ഏ അപ്പത്തക്ക ഉണ്ടാക്കും വെള്ളപ്പത്തക്ക ഇണ്ടാക്കും പുട്ട്ക്ക് ചിക്കൻ കറി.
ആഏ അല്ലെങ്കി മുട്ടക്കിയന്ന ചായ
ആഹ് ചായ ഞാൻ പരും മക്കളൊ ഒന്നും പരുല ഏ
ആഹ് പിന്നെ ഓക്കത്ത രാവിലെ കുറച്ച് ചിക്ക കറി ഇണ്ടല നൽത്താവ കൂട്ടി തിന്നോളു സ്കൂൾ പോയി ഇപ്പ ഞാൻ ഞാന് തുള്ളിയോടും കോഴുണ്ടേന് ഫ്രിഡ്ജില് അടുത്താണ്ട് പിന്നെ ഉച്ചക്ക് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ച് റല്ലന്ന് കിട്ടിട്ട കൂട്ടന്.
പോകണ കാണ്ടല്ല.
എന്താന്ന്
എന്റെ പേരീക്ക് പോണ്ടി വേണ്ടല്ലോ അരാ ഇജ് ആ അന്റെ പെരേക്ക് പോവുകയാണിയപ്പോ ചോറും കൂട്ടാനും വേണ്ടി വരൂലല്ലോ വേറെ
എന്താണാവോ. അ നിങ്ങക്ക് തേങ്ങൊക്കെണ്ടോ.
തേങ്ങ താഴത്തും ഏ നാല് തെങ് ഉണ്ടായിന ആയിത്ത ഒരു തെങ് പൊയിക്കണ്. തല പോയി അതിന്റെ കഥ കഴിഞ്ഞു. പിന്നെ മൂന്നെണ്ണം ണ്ട് പക്ഷേഅയിമ്മേ തേങ്ങ കുറവാണ്.
നല്ല വളക്കെട്ടൂടെ.
ഉ് വളമൊക്കെട്ടീന അന് കൊല്ലം കൊല്ലം വളംക്കെടലുണ്ട് കുഞ്ഞുളക് തേങ്ങുമ്പോക്ക എത്ര തേങ്ങ അറിയോ.
ഏ അനക്ക് എന്നാലും അന്റെ ഈ പച്ചക്കറന്റെ വേസ്റ്റ് ഒക്കെ അയിനോണ്ടോയിട്ടൂടെ.
ഉം പച്ചക്കറീറ കെട്ടീന ഇപ്പ കടീന്ന് കൊണ്ടിരുന്ന ഉള്ളിത്തൊലി
ആ അങ്ങനെ കെട്ടാൻ നല്ലതയി ക്കാരെ
ആ കടയിലത്തെ ഉള്ളിത്തൊലിയൊക്കകിട്ടിന്ന് പക്ഷേ ഇമേ ഒന്നും തേങ്ങ ഒന്നും പിടിച്ച് കിട്ടിയില്ല ഇപ്പ ഞാന് ചാക്കിലാക്കി ലാക്കി വെച്ചക്കണ് ഈ പച്ചക്കറി വേസ്റ്റ് ഒക്കെ ഞമ്മക്ക് ഉണ്ടായതി കൊണ്ട്
ആ ശരി കുഞ്ഞോളോടുഅടുത്തുകൊണ്ട് കളിയാണോ എന്തായ്ല് കുട്ടികള് കളികാണാൻ പോവോ
എന്റെ മക്കള് എന്റെ ഫോണില് കാണും
ഏ അങ്ങോട്ട് പോവൂല്ല പ്രൊ ജക്ടറിലൊന്നും കാണൂലേ
പ്രൊജക്ടർ ഒന്നും ഇല്ല
അതൊന്നു വെച്ചാ എല്ലാർക്കും അങ്ങനെ നല്ല രീതി കണ്ടുകൂടെ കൂടല് കളി എന്തേലും മം
ഒന്നുമില്ല
ആ
ഞാൻ തന്നെ അറിയുന്നില്ല
ആ അത് ശരി വാന് വല്ലതുമുണ്ടോ
വാന് ഇന്നിപ്പോ വന്നേന്ന്‌ അതാ ഇന്നാളി മൂത്ത നാത്തൂൻ വന്നെന്ന് ഇന്നലെ
ആ അല്ലഇവിടെ സൽക്കാരൊന്നുംഇല്ലേ ഏട്ടത്തിന്റെ കുട്ടികളെ സൽക്കരിച്ചൊന്നും ഇല്ലേ
സൽക്കാരം എന്താ കറിയില് ഓലെ അതിഥി സൽക്കാരം കഴഞ്ഞിട്ടില്ലല്ലോ
അല്ലേ
പശു പൽക്കാരൻ ഇപ്പോ എന്നൊക്കെ അറിഞ്ഞുന്നോ എന്നൊക്കെ അറിയൂലാ
ആ
ഇപ്പോ ഓളും പോകുന്നുണ്ടാവും
ആ ആ അത് ശരി ആ
ചെറിയ എളച്ചി ടൂറ് പോണ വർത്താനം പറഞ്ഞഞ് ഇനി അയി നാണോ പോന്നത് ആവോ
ആ ആരാ
ഓള് കെ എസ് ആർ ടി സിയില് പോവാണ് ടൂർന്നൊക്കെ പറയണേ കേട്ടീരുന്നു അതാ
ഏ എവിടക്ക്
കഴിഞ്ഞ ഞായറാഴ്ച്ച
എവിടെക്കാ പോണേ
ഊട്ടിക്കാന്ന വെച്ച തോന്നണേ ആ ആ എളച്ചി ശരിക്കുന്ന് അറിയൂല്ല
ആരാപ്പോ ആരൊക്കെയുണ്ട്
ഓടെ ചങ്ങാഴച്ചികള്
ആ അപ്പൊ എന്നിട്ട് വൺഡേ ആണോ
അയിനറോ
ഇപ്പൊ പ്രിയദർശിനി ഉള്ളതോണ്ട് എല്ലാർക്കും പോവാലോ
ഏ പ്രിയദർശിനി ഒന്നും അല്ല
ആ
ഓള് പൈസ കൊടുത്ത് കാണുവാനോ
ആ
അവള് കഴിഞ്ഞ ഞായറാഴ്ച പോകും പറഞ്ഞീരുന്നു
ആ ആ
കുഞ്ഞാ ഏ കുഞ്ഞാവടെ അടുത്ത് കല്യാണം കഴിഞ്ഞേക്കാണ്ടേ
ആഹ
അപ്പൊ പിന്നെ എന്തയാവോ മക്കൾക്ക് പനി ആയിട്ട കഴിഞ്ഞാ എന്തയാവും
ആ കുട്ടിയെല്ലാം പഠിക്കുവോ വലുത്?
ആഔ അതിന് ആ വിചാരം മാത്രവുള്ളു
തന്നെ
ആഹ!
ചെറുതോ
ചെറുത് പോക്കാ
ഏഹ്
ചെറുത് പോക്കാണ് പറഞ്ഞാ സാധാ പഠിപ്പിണ്ട് ഇതിനനുസരിച്ചില്ല
ഇതല്ലോവും പഠിക്കും
വാവു അത് മലയാളം ബുക്കൊക്കെ കു ത്തിരുന്ന് വായിച്ചന കാരണം ഇജ്ജ്
തന്നേ
ഇന്റെ മക്കളു വായിക്കൂല അങ്ങനെ. അയ്ന്റെ എയ്ത്തും അയ്ന്റെ ആഹ് എയ്ത്ത് അടിപൊളി എഴുത്താനതിന്റെ
അയ് ശരി ഓളെല്ലും പഠിപ്പിച്ചു കൊടുക്കക്കാരം
ഓള് അടുപ്പിച്ചല്ല
ഏയ് അയിന ആദ്യേ അങ്ങനെ പഠിച്ചക്കാല്ലേ
തേ അയിന് പഠിച്ചണംന്നല്ല കമ്പാണ് ന്
അങ്ങനത്തെ കുട്ടികളൊക്കെ തന്നെ എവിടേലൊക്കെ
ആഹ് അയിന് അന്നോട് പറയാം പരീക്ഷൊക്കെ ഉണ്ടെങ്കിലേ ഈ ഡിറ്റേഷനുകളൊക്കെ ഉണ്ടാവല്ലോ ഡിറ്റേഷ വണ്ടി വരോ വരുമ്പോ വ വരുവോള ബുക്ക് കുറന്നക്കാണ് വായിച്ചത് സ്കൂൾ വണ്ടി വരുളം
ഏയ് അയ് ശരി
പച്ചക്ക് നൂറൊന്നും ഉണ്ടാവൂല
ഏയ് അയ് ശരിപ്പ വണ്ടിങ്ങട്ടട്ടം വരുവോ
ആഹ് വണ്ടിങ്ങോട്ട് വരുല ഞങ്ങ അവിടക്ക വരും മദറസിന്റെ അവി ക്ക്
ഉം നായി കോട്ടല്ലേ മകള് സ്കൂളട്ട് വന്നണ് എന്നാ ശരി ആഹ്